ഹലോ ഹലോ ചേച്ചി സുഖണോ പറഞ്ഞോ സുഖാണോ ആഹ എന്തായി വൈകുന്നേരം എന്താ പരിപാടി ഓ മഴയാ
ഉം
ആ മഴയൊന്നും എന്താ ഇങ്ങാട് വരാത്ത ഇവിടെ ഒടുക്കത്തെ വെയിലാ
ആണോ അയ്യോ ഇവിടെ രാവിലെ തൊട്ട് മഴയാ ഉച്ചക്ക് ഒരു ഇച്ചിരി നേരംഉള്ള വെയിലേ ഉള്ളായിരുന്നു ഇപ്പൊ ദാണ്ട മഴയ ചാറ്റല് തുടങ്ങി
ചാറ്റൽ മഴയാണെങ്കിലും കൊഴപ്പമില്ല എനിക്ക്ഈ പണ്ട മഴയൊക്കെ നമ്മക്ക് കൊതിച്ചിട്ടുണ്ട് പഴയ നമ്മള് പണ്ടൊക്കെ പേടിയും മഴ വരാൻ കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പ മഴവരാൻ പേടിയാ വരണ്ട വരണ്ട എന്നേ പറയത്തള്ളൂ വെയിലാണെങ്കിലും കൊഴപ്പമില്ല
അതെ ശരിയ പണ്ട ക്കെ നമ്മള് മഴ നനയാനും ഇല്ലയോ ആ വെള്ള ത്ത് കിടന്ന് കളിക്കാനും ഒക്കെ ഭയങ്കര ഉൽസാ ഇപ്പ നമുക്കൊന്നും പറ്റത്തില്ല
ഉം കളി ളിക്കാനും പിന്നെ ഈ പണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയല്ലല്ലേ ചേച്ചി ഈ മഴ പെയ്യുമ്പോത്തേക്കും തോടാവും പിന്നെ മീൻ വരും മീൻ പിടിക്കാൻ വേണ്ടി ആ തോട്ടില് ഇറങ്ങി ഇപ്പോഴത്തെ പിള്ളേർക്ക് അതും ഇല്ല കാടേന ഇറങ്ങേണ്ട വരും ആരറക്കാൻ ഉ
പിന്നെ പിന്നെ എന്തുവാ മഴ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുൊറത്തിറങ്ങാൻ പറ്റത്തില്ല തുണി ഉണങ്ങത്തില്ല
അതെ
ആ പിന്നെ പൊറത്ത് ഒരു ചെളിയും മണ്ണും എല്ലാ വ മിറ്റവും എല്ല അതൊക്കെ കാണുമ്പോ നമ ഒക്ക വെയിലാ ഇഷ്ടം
അതെ അത് ഓർക്കുമ്പോ ഫെയിലാന്നല്ലന്ന് തോന്നു
വേറൊരു കാര്യുണ്ട് രാവിലെ മക്കളമാര് സ്കൂളിൽ പോകാൻ നേരം അങ്ങ് തുടങ്ങും മഴ അന്നേരം പ്രാർത്ഥിക്കും ഈശ്വരാ മഴ പെയ്യല്ലേ ഭ ഗവാനേന്ന് പ്രാർത്ഥിച്ചു നിർത്താതോക്കു അന്നേരം ഉം
ആ അത് ശരിയാ എനിക്ക് ഏറ്റവും കൂടുതൽ മഴ വ രുന്നത്ഇഷ്ടമാണ് വൈകുന്നേരങ്ങളില് പക നിന്നു പോയ് വൈകുന്നേ ങ്ങളിൽ വന്നോ അതാന്നെങ്കിലും നമ്മൾ വീട്ടിലെ ക്കല്ലരും ചേക്കാൻ പോകുന്നത് പുറത്തേക്ക് പോകുന്നില്ലല്ലോ വീട്ടിലേക്ക് നമുക്ക് എങ്ങന ന്താലും നനഞ്ഞു വന്നാലും കുളിച്ചു വന്നാലും പ്രശ്നല്ല അത നമ്മആസ്വദിക്കും പക്ഷെ ഓഫീസിലേക്ക് വരുമ്പോ നന ഇ വന്നാലും കുളിച്ച് വന്നാലും പ്രശ്ന
അതെ ശെരി ആ ഡ്രസ്സ് അതെ
അതെ ഇതാണ്
ആ പിന്നപ്പഴത്തെ മഴ നനഞ്ഞാലുള്ള അസുഖങ്ങളോ പനിയും വയറുവേദന അങ്ങനെ പലം മാതിരി
അതെ എന്തോ രസുഖങ്ങളാ വരുന്നത്
ആന്ന്
മഴ വന്നാ പിന്നെ കൊതുക് വരും കൊതുക് വര്യാ കൊതുകിന്റെ അസുഖം വേറെ പിന്നെ ബാക്ടീരിയ ഏതി ഒന്നിനെ കൊണ്ടും സമാധാനില്ല ഇതിലുംനല്ലത് വെയിലാണ് വിജാരിക്കും
വെയിലാണെ നമുക്ക് ഒന്നും പേടി
ഉ പക്ഷേ ഈ മഴ ആ മഴക്കാലമായിട്ടും പക്ഷെ ഇപ്പം വെയിലാണ് വെയിലും മഴയും ഉണ്ട് മഴാന്ന് പറഞ്ഞൊരു ഭയങ്കര തോരാ മഴയും വെയ്ലെന്ന് പറഞ്ഞാ വൈ ഭങ്കര വെയിലും പൊള്ളുന്ന വെയിലാണ് വെയിലും
പൊള്ളുന്ന വെയ്ല് അത് ഇവിടൊക്കെ എങ്ങനാണോ ഇപ്പൊ രാ വിലെ നല്ല ഒരുഅന്തരീക്ഷമായിരിക്കും രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നല്ല വെയില ഇങ്ങോട്ട് നിക്കും പെട്ടന്ന് തന്നെ ആ മഴ ആ കാറ്മൊത്തം അങ്ങ് കോളായിട്ട് അങ്ങ്മാറും ആകാശ പ്പെ മൊത്തം കോളായിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പെയ്യും താ പറഞ്ഞ കടക്കായി എല്ലാം വെയിലും മഴയും കൂടെ വേഗം വേഗം വരുന്നത്
ഞത് നമുക്ക് പെട്ടെന്ന് എത്തണേന് മുമ്പ് അപ്പ തന്നെ കാർമ്മയൊക്ക അങ്ങോട്ട് വരും വെും ഉണ്ടാവൂില്ല പെട്ടെന്ന് മഴ പെയും ചെയ്യും നമുക്ക് പൊന്നും പ്രടിറ്റെയ പറ്റത്തില്ല
അതെ അതെ പിന്നെ മഴ ആയി കഴിഞ്ഞാൽ കരണ്ടില്ല
കര്ന്റ് ബില്ല് കറണ്ട് ഇണ്ടാവൂല. അല്ലെങ്കില് കറണ്ടില്ല. ഇല്ല അല്ലെങ്കില് കറണ്ട്ല്ല പിന്ന മഴയും കൂടി വന്ന അവർ രു എക്സ്പീരിയൻസായി. ഇല്ല ചെല സമയത്ത് പെട്ടു പോവും വല്ല മോ ട്ടറ് ക്കെ ഓഫ ആ വെള്ളൊന്നും ഇല്ലെങ്കി തകർന്നു പോവും. മയയെയ്തു പോകുമ്പോ
അതെ അതെ പിന്നെ അവടെ ഏവെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ ആ മഴ പെയ്യുമ്പം ശല്യങ്ങളൊക്കെ ണ്ടോ ഇതുപോലെ വെള്ള ത്തിന്റെ വെള്ളൊക്കെ കെട്ടിക്കിടക്ക അങ്ങനൊക്കെ ഉണ്ടോ?
ഏവ് ഏഹ് നമുക്ക് ഈ നമുക്ക് എല്ലാർക്കും മുറ്റങ്ങൾ കൊ റവായത് കൊണ്ടേ കൊറവാ ഈണം പ്പം മണ്ണുള്ള സ്ഥലങ്ങളില് അങ്ങിനെ ഇങ്ങനെയൊക്കെ ഇത് അപ്പൊ ടൈലിരിച്ച് ഇട്ടേക്കണ കാരണം എല്ലാം നീറ്റ് ആയിട്ട് കെടക്കും വല്യ ഇതുണ്ടാവു ല്ല പിന്നെ ഉള്ള മണ്ണുള്ളടുത്ത് ചെടികളൊക്കെ വെച്ച് വെച്ചിരിക്കുവാ ഇവിടെ ഇച്ചിരി സ്ഥലം അല്ലേ ഉള്ളു ഒറപാട് സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ നോക്കാനായിട്ട് വ
ഇവിടൊക്കെ ഇവിടെ ആഹ് ഇവിടൊക്കെന്ന് വെച്ചാ ഈ താഴ്ന്ന പ്രദേശ കേട്ടോ അപ്പം വയല് ഭാഗവും ഒക്കെയാ ഞങ്ങളുടെ വീടൊക്കെയെ അന്നേരം ഈ മഴ- പെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മഴ നല്ല ശക്തിയായിട്ട് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബണ്ട് ബണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെ- ഒക്കെ അങ്ങ് തുറന്നു വിടും തുറന്ന് വിട്ട് കഴിയുമ്പോ നമ്മുടെ- വീട്ടിൽ മൊത്തത്തിൽ വെള്ളമായിരിക്കും ഫുള്ള് അടുക്കള വരെയൊക്കെ കേയറിയിട്ടുണ്ട് വെള്ളം മഴ പെയ്ത്
ഓഹോ
ആഹ് പിന്നെ നമ്മളില്ലെ ദുരിതാശ്വാസ സ്കൂളിലും അവിടൊക്കെ പോയിരിക്കും
ഓഹ് അത് ഭയങ്കരം
പോളവന്
അന്ന് ഇത് പ്രളയം വന്നപ്പഴാ അന്ന് പണി കിട്ടി കിട്ടിയത്
ആഹ് അതെ അതെ
പ്രളയം അത് ഓരോ ഒന്നൊന്നര വരവായിരുന്നു
അതെ അതുകൊണ്ട് പേടിയാ മഴ പെയ്യല്ലേ എന്നാ ഇപ്പോ പ്രാർത്ഥിക്കുന്നെ വലി
തിയാ ഇനിയൊരു പ്രളയം കാരണെന്ന്ച്ചാ നേരത്തത്തെ അപേക്ഷിച്ച് എല്ലാ പ്പ പൊക്കിയേക്കുവാ നമ്മടെ ഹൈവേക്കൊക്കെ ആ
ആഹ് നല്ല ഉയർ ഉയർച്ചയുണ്ടായി ഹലോ
ഹലോ കേക്കുന്നുണ്ടാ ചേച്ചി
ആഹ് കേൾക്കാം കേൾക്കാം
ഹൈവേ താഴ്ന്നോണ്ടിരിക്കുകാ അപ്പൊ വെള്ളമൊക്കെ വന്നാ ഇപ്പ എല്ലാ വീടുകളും ഇങ്ങനുള്ള പ്രളയത്തിന് മിക്ക വീടുകളും മുങ്ങിപ്പോകും ആ സ്ഥിതിയില്ല. വെള്ളം കേറുംന്ന് പറഞ്ഞത് കാര്യാട്ടിരിക്കാ പ്പം എല്ലാ വീട്ടിലും എല്ലാവരും ഇങ്ങനെ ഏ ഒരു മഴ വരുമ്പോത്തേക്കും തയ്യാറെടുപ്പാ. വെള്ളം കേറും നല്ല
കേറും ഇവിട്ന്ന് ഓടണം ല്ല അടു
നിർത്ത അതെ നിർത്താതെ മഴ പെയ്ത് എന്താ.
അതെ.
അങ്ങനെയൊന്നും ഞ് ഇണ്ടാവാതിരിക്കട്ടെ.
അതെ ഈ കഴിഞ്ഞെ ആ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനിരിക്കേ ഭയങ്കര മഴ. അല്ലായിരുന്നോ. യങ്കര മഴന്ന് വെച്ചാ മഴ ത്താതുള്ള മഴയായിരുന്നു.
ഉം നിർത്താതെ ള്ള മഴ വരുമ്പോ നമ്മളൊക്കെ എപ്പഴും പ്പോ കരുതിയിരിക്കു ഒരു കാര്യം വന്നേക്കണം കാരണം എല്ലാവരും മറ ബാഗും പെട്ടീം കാര്യങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്തിരിക്കും കാരണ ച്ചാ അതെ. ഉം
പിന്നല്ലെ ചങ്ങാട ത്തിനകത്തൊക്കെ അവര് ഉരുട്ടിക്കൊണ്ട് പോകും നമ്മളെ വെള്ളത്തി കൂടെ
ആ അതെ ഒരു കാര്യോ ഓർക്കുമ്പോ അതൊക്കെ പിന്നീട് ഓർക്കുമ്പത്തേക്ക് എന്ത് എന്താളല്ലേന്ന് വെക്കും ഇനിയല്ലേ എന്തു ചെയ്യും ചെന്തോ ചെലവരൊക്കെ മരിച്ചു പോണത് ഓർക്കുമ്പഴാ. ചെല ഈ പ്രളയ. പോരുമ്പം ശെരിക്കും ഒരൂ ഇതിണ്ടെങ്കിലും വെഷ അതിലും കൊറേ പേര് മരണവും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ അതൊക്കോർക്കുമ്പഴാ ഉം സഷമ്
ഇപ്പൊക്കെ എങ്ങനുണ്ട് അന്തരീക്ഷം മഴയാന്നോ വെയിലാണോ.
ഇവിടെ ഒന്നും പറയാൻ പറ്റൂല ചേച്ചി ഒന്നല്ലെങ്കി മഴയായിരിക്കും ഒന്നുല്ലെങ്കി വെയിലായിരിക്കും ഇന്നല്ല ഇപ്പൊ ഉച്ചക്ക് വെയിൽ വുത്തിരുന്നാൽ ചിലപ്പോ വൈകുന്നേരം ടപ്പേന്ന് പറഞ്ഞായിരിക്കും മഴ പെയ്യണുന്നത് ചിലപ്പോ വെയിൽ പടിച്ചിരിക്കുമ്പോഴും മഴയും പെയ്യ്ണ്ണ്ടാവും അതൊണ്ട്
ആഹ് ആഹ് ആഹ്
യില പറ മഴക്കാലമായിട്ട് പ തോന്നില്ല
ആഹ് ആഹ് നേരത്തെ ഈ ചൂട് ചൂടായ സമയത്ത പിന്നെ കിണത്തിൽ ഒരു തുള്ളി വെള്ളവും ഇല്ല വെള്ളവും കുറഞ്ഞ് ഇപ്പൊ മഴയയ
പറഞ്ഞ ച്ചി പറഞ്ഞ പറ
ആഹ് ഇപ്പ മഴയപ്പോ കിണത്തി ഇഷ് ടം പോലെ വെള്ളവും ഉണ്ട് ണ്ട് നേത്തെ വെയിലായപ്പൊ ചൂടല്ലേ അന്നേരം ഒരു തുള്ളി വെള്ള വിലർന്ന് വറ്റിപ്പോയെ ഇപ്പ മഴയായപ്പഴ തേനട മുക്കാൽ ഭാഗത്തോളം വെള്ളവു ആയി അതാണ് ഒരു- സമയം നമ്മള് മഴയെ ആശ്രയിക്കും
അതെ നമ്മുടെ കേരളീയർക്ക് അതാണ് ഒരു പ്രത്യക ഇത് കാരണം- ആ വെള്ള- വെള്ളവും വെയിലും മഴയും എല്ലാം ഒത്തിണങ്ങിയ ഒരു- ഏഹ കാലാവസ്ഥയ നമുക്ക് ഉള്ളത് പക്ഷെ മാറിക്കൊണ്ടിരിക്കുവ എല്ലാം ഇനി മഞ്ഞുണ്ടെങ്കിലും തണു ഇപ്പേ ഉള്ളൂ ഇനി മഞ്ഞും കൂടി വരാതിരുന്നാ
അതെ അതെ
അലലക്ക
ആ അവിടെ മഴ തുൊടങ്ങി
ആഹ ആണല്ലേ ഇവിടെ നല്ല പൊരിഞ്ഞ വെയില തിളങ്ങി നക്കുക സൂര്യറെ കേരളങ്ങളും കൊണ്ട്ണ്ട്
ഞാനന്ന് ഞങ്ങള ഈരെ അങ്ങോ്
പറഞ്ഞു വിട്ടാ കൊറച്ച മഴ മതി ഞും അധികമായിട്ട പ്രതീക്ഷിക്കുന്നില്ല
ഇവിടത്തെ പിള്ളേർക്കൊക്കെ ഇവിടുത്തെ ഇത്തൊക്കെ ഇവിടൊക്കെ ഉവർക്കൊക്കെ അങ് മഴ നനയുംുംങ്ങ് മിക്കവാറും ഞാൻ കണ്ട റോഡേ കൂടെൊക്കെ ചിലവരൊക്കെ മഴ നനഞ്ഞുകൊണ്ട് പോകുന്നു
ഈ ചൂട് മാ പെട്ടെന്ന് മഴ വരുമ്പത്തേക്ക് നമ്മള് അങ്ങനെ ചെയ്യത്തുള്ളൂ മഴ നനയാനേ നോക്കതൊ അതെ ഇപ്പ ഞാൻ വീട്ടിൽ പോകുമ്പോഴും എല്ല മഴയണ്ടെങ്കിൽ ഞാൻ അത് കൊണ്ട പോകത്തുള്ളൂ അങ്ങനെയെങ്കിലും തണുക്കട്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മഴ പെട്ടെന്ന് നമ്മ ചൂട് തീ ഉളളി കയറിയോരി ഇരിപ്പ് അതു കൊണ്ട ചില സമയത്ത് അറിയാതുപോലുമില്ല ഇതിന്റെ അകത്ത് കയറിക്കഴിഞ്ഞ മഴയാണോ വെയിലാണോ ഞാൻ അവിടെ ചായയൊക്കെ കുടിച്ചായിരിന്നിട്ട് ചേച്ചി
ആ ആ ചായൊക്കെ കുടിച്ച്
ഉം ഞാൻ കുടിച്ചിട്ട് വരാവേ
ആ ഓക്കെ ഓക്കെ ആഹ ആ